മഴയാണോ
ആഹ് നല്ല മഴയാണ് ഇവിടെ. പെരും മഴന്ന് പറഞ്ഞാലും വരം ഫുൾ മഴയാണ്
ആണല്ലേ ഇവിടാണെങ്കി ഇവിടൊണെങ്കി നല്ല മഴ ആയിരുന്നു രാവിലെയൊക്കെ പക്ഷെ നല്ല മഴക്കാറൊണ്ട് പെയ്തില്ല ഇതുവരെ ക്കും
ഇന്ന് രാവിലെ തൊട്ട് ഞാൻ ആകെ വാഷ്റും പോവാൻ വേണ്ടി മാത്രാണ് പൊ റത്തോട്ട് ഇറങ്ങിയിരിക്കണത് പിന്നെ മുറ്റൊന്നും കണ്ടിട്ടില്ല കാരണം അത്രേയും മഴ ഫുള്ള് മഴയായിരുന്നു ആഹ് ഇപ്പഴും മഴ പെയ്തോണ്ടിരിക്യാണ്
ഓ ഇവിടെ പക്ഷെ അങ്ങന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് പെയ്യുന്നില്ല ട്ടോ ഒന്ന്‌ പെയ്ത് മാറിക്കഴിഞ്ഞഴിഞ പിന്നെ കുറേ നേ
പക്ഷെ നല്ല കനത്തില് ഭയങ്കര ഹെവി മഴയില്ല ചെറിയ നല്ല മഴന്ന് പറഞ്ഞാ ചെറിയൊരു മഴ പക്ഷെ അതിങ്ങനെ പെയ്തോണ്ടേ ഇരിക്യാണ്
ആണല്ലേ ശ്ശോ ഒന്നിനും പൊറത്തിറങ്ങാൻ പറ്റത്തില്ല
ആഹ് വീടിപ്പൊ ബാത്റൂമും പുതിയത് കെട്ട് ആണേ അപ്പൊ അതിന് പുതിയ കുഴി നോക്കുല്ലോ കക്കൂസ് കുഴി പിന്നെ ബാ വേസ്റ്റ് കുഴിക്കും കുഴി കുത്തുവല്ലോ അതൊക്കെ ഫുൾ ഫില്ല് അത് നമ്മുടെ വേസ്റ്റ് കുഴിക്കിട്ട ഓസിന്റെ ഉള്ള് ക്കൂടേണ് വേസ്റ്റ്കുഴി വെള്ളങ്ങട് കേറു അത്രയും ഫുൾ ഫില്ലായിരിക്ക്ണു ഇനി നാളത് മൊത്തം മോട്ടർ അടിച്ച് പുറത്തേക്ക് തള്ളി കളയണം ആ വെള്ളം
അയ്യോടാ
അത്രയും ഫുൾ ഫില്ലായിപ്പോ ന്നാലോചിച്ചോക്ക് അത്രയാകത്താ ഴ്ചയുള്ള കുഴി ഫുൾ ഫി ല്ലാവണെങ്കി എന്തുമാതിരിം മഴയായിരിക്കുന്ന് ഞാനിപ്പ വേയിസ്റ്റ് കളയാൻ വേണ്ടി ട്ട് വൈകുന്നരല്ലേ അപ്പ വേസ്റ്റോന്ന് കള ഞ്ഞട്ട് വരട്ടെ വിടെ എടുത്തേണ്ട് കളയാൻ വേണ്ടി പോയപ്പോ കുഴി ഫുൾ രണ്ടും ഫില്ലയിന്റെ സെന്റർ കൂടെ യ ഞാന്നടന്ന് പോയത് അപ്പൊ അപ്പുറൊ ഇ പ്പുറൊ രണ്ട് കുഴിയും ഫുൾ ഫില്ല്
ആഹ് അയ്യോടാ
മഴക്കാലാകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകള് താണ്
ആഹ് അതെ തന്നെല്ലാ വയലും വരമ്പും ഒക്കെ അല്ലേ
ആഹ് ആഹ്
അയ്യോ
വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇത് വരെ ഇ ണ്ടായിട്ടില്ല ആഹ് അതാണ് പ്രശ്നം ഇപ്പൊ ഞങ്ങക്ക് ഞാൻ ഡ്രൈവിം ക്ലാസ്സിന് പഠിക്കാൻ പോണണ്ടേ അപ്പോ ലേണേഴ്സ മറ്റ റ്റന്നാ ഏഴാംതി ആ മറ്റന്നല്ല അതിന്റെ പിറ്റന്നാ ഏഴാംതിക്ക് ലേണേർസാ പഠിക്കുന്നുല്ല എന്നാ വെറുതെ ഇരിക്കുമ്പോ പടി വണ്ടി എടുത്ത് പഠിക്കാന്ന്ച്ചാൽ മഴ കാരണം മുറ്റത്തേക്ക് ഇറങ്ങാൻ പ ല്ലോ ഫുള്ള് വഴുക്കലും ചളിയും അതും പറ്റണില്ല അപ്പൊ ഇപ്പൊ എന്റെ ഒരു കസിൻ സിസ്റ്റർ വിളിച്ചിട്ട് അവളുടെ കഴിഞ്ഞു അപ്പൊ അവൾക്ക് അടുത്ത മാസംതി ടെസ്റ്റാണ് ലെണേഴസ് കഴിഞ്ഞു പാസ്സായി
ഉം അപ്പ അവളെന്റെടുത്ത് പഠിക്കിണ്ട ചേച്ചി എന്താണവ ആഹ് അപ്പ അവള എന്റെടുത്തു വിളിച്ചു ചോദിക്കാണ്ചേച്ചി എന്താണ് പഠിക്കണ്ടച്ച ഞാൻ പറഞ്ഞു മഴയല്ലെ ഞാൻ പൊ ക്ക് ഇറങ്ങണില്ല വണ്ടി എട്ക്ക്ണില്ല ന്ന് പ്പൊ അവളും പറയും നല്ല മഴ ചേച്ചി എനിക്കും പഠിക്കാ പോവാ അവൾക്ക് അവ ടു വീലർ ഓൾറെഡി എടുക്കുന്നോണ്ട് രണ്ട് ക്ലാസ് ന്തള്ളൂ ബാക്കി കാറാണ് എനിക്ക് രണ്ടും മുപ്പത് മുപ്പത് ക്ലാസ് വേണം പക്ഷെ പുറത്തെറങ്ങിയാല്ലെ ഇത് പഠിക്കാൻ പോൻ പറ്റുള്ളൂ ഞാൻ പറയാ മഴയത്ത് ഞാപ്പില്ല ആറു മാസം സമയമുണ്ടല്ലോ ഓണമൊക്കെ ആകുമ്പോ മെല്ലെ പോയി പഠിക്കാന്ന് പറയണം ഓണോക്കെ കഴിയുമ്പ കുറച്ച് ഗ്യാപ്പ് വരുല്ലോ വെയിൽ മഴക്കൊന്ന് കുറവ് അപ്പൊ അത് കഴിഞ്ഞി ഇട്ട് പോവാന്ന് വിചാരിച്ചിട്ടാ ഈ കർ കർക്കിടക മാസം നല്ല മഴയല്ലേ അടുത്ത മാസക്കെ അപ്പൊ അതൊക്കെ കഴിയട്ടെ വിചാരിച്ച് രിക്ക അവിടെ എന്താണവസ്ഥ
ഞാൻ പറഞ്ഞില്ലേ മഴ ആയത് കൊണ്ട് മഴയെന്ന് പറയുമ്പോ അങ്ങനില്ല ഒന്ന് പെയ്ത് മാറി കൊറേ കഴിയുമ്പഴായിക്കു അടുത്ത പെയ്യന്നെ- ഇനിയിപ്പ ഈ കോള് ഇനിയിപ്പ രാത്രിയിലേക്ക് വച്ച് പിടിക്കാനായിര
ആഹ പക്ഷെ സ സുഖവായിട്ട് കെടന്നൊറങ്ങാലോ മഴയാവുമ്പോ
ആഹ് അതെ അതെ അതെ കറണ്ട് പോയില്ലെങ്കി കൊഴപ്പ ഇല്ല.
ആഹ ഞാൻ ഇന്നൊന്നും പുറത്തിക്കേ ഇറങ്ങിയിട്ടില്ല ആരും അച്ഛനും അച്ഛനും കെടന്നുറങ്ങി ഉച്ചക്ക് ചോറ് കഴിഞ്ഞട്ട് അങ്ങന കിടന്നൊറങ്ങിട്ട് ഒരു അഞ്ചര കഴിഞ്ഞിട്ട് ഞാൻ വിളിച് എണപ്പിച്ചിട്ടാ എണീറ്റത് ഹസ്ബൻഡും സിറ്റിൽ കെടന്നൊറങ്ങി ട്ട് ആള് തനിയെ എണീട്ട് ചായ വെക്കുന്നു അഞ്ചര ആമ്പോ ഞാൻ എണീച് എന്തെ ചോയ്ച്ചപ്പൊ എനിക്ക് ദേഹം മൊത്തം ഇ തണുത്ത് വെറക്കുണുന്ന് പറഞ്ഞ് ആളെന്നെ എണീച് ചായ ഉണ്ടാക്കി ചായ കുടിച്ചു എന്നിട്ടാണൊന്ന് പൊർ- പിതുവയിത് കാരണം മോട്രൊക്കെ ആള് പുല്ല് വെട്ടാൻ മോണ്ടേയി പ്പ അതിന്റെ മെഷീൻ പൊത്തുകൊണ്ട് വെച്ചിരി ക്ക്യ മഴ കരണം അങ്ങനെ ട്ട് വന്താ പ്പൊ ഫുൾടൈം മിഷീൻ അവിടെ തന്നെ കെടക്കേലെ കവറൊക്കെട്ട് നനയാണ്ട് ച്ണ്ട് പിന്നെ ആരേ എട്ത്ത് കൊണ്ട വണ്ട അതൊക്കെ എട് കുത്ത വെക്കാൻ വേണ്ടി പോയി മഴയത്തു പോയി കോട്ടൊക്കെ ഇട്ടിട്ട് പോയിട്ട വന്നു. അത് ഇട്ടിട്ട് അങ്ങനെ വന്നു പ്പതാ ഔടെ ഫോണു നോക്കിയിരിക്ണ്ട് എവിടിം പോവാപറ്റത്ത അവസ്ഥയ എത്രം മഴയല്ലേ.
അതെ അതെ അതെ ശോ മഴ പെയ്താൽ ഇതാ ഒരു ഗുണം. സന്തോഷം എങ്ങോട്ടു ഇറങ്ങാ പറ്റത്തില്ല.
ആഹ അതാണ് എന്താണ് ഇന്ന് വൈകുന്നേരത്തേക്ക് ഫുഡ്
ചോറ് തന്നെടാ ഇവിടെ രാത്രി അങ്ങനൊന്നും ഇല്ല അങ്ങനെ രാവിലെ വെക്കുന്നെന്താണോ അത് തന്നെ കഴിക്ക്യും രാത്രിയിലേക്കോ ഞാനും പിള്ളേരുവല്ലേ ഒള്ളൂ. അതുകൊണ്ടങ്ങന അത് ഹ. ട്ടല്ലെ തന്നെ എനിക്കാണെങ്കി ഒരു വൈകുന്ന സന്ധ്യായിക്കഴിഞ്ഞ പിന്നെ അടുക്കളെ കെറുന്നത് മടിയ. അവിടെന്തേലും പ്രത്യേക അങ്ങനുണ്ടോ?
അങ്ങനെയൊന്നു ഇല്ല ചിലപ്പോ രാവിലെ ആയിരിക്കും പലഹാരം ചിലപ്പോ വൈകുന്നേരത്തായിരിക്കും പലഹാരം അങ്ങനെ ഇന്നിപ്പോ ചോറെന്നെ
ആഹ് ആഹ് ആഹ് ആഹ്. അന്നേരം വൈകുന്നേരത്തി ഇനി വിളക്കൊക്കെ വെച്ചോ
ഇല്ല ഇവിടെ വെളക്ക് വെക്ക്യണേ നമ്മൾ കുടുംബ ആ കുടുംബത്തിലെ രു ചേട്ടം മര്ച്ചു. അപ്പൊ കൊർച്ചൂസായിട്ടുള്ളൂ പ്പ നമ്മളീ പതിനഞ്ചുസം കഴിയാണ്ട് വിളക്ക് വെ- കില്ല കുടുംബക്കാരെല്ലാരും അങ്ങനാ.
ആഹ ആഹ് ആഹ് ആഹ്.
അപ്പൊ ഉം ഞായറാഴ്ച കഴിയണം വിളക്ക് വെക്ക്‌
ആഹ് ആഹ് ആഹ് അമ്മക്ക്യ് അമ്മ.
ആഹ് ഇപ്പൊ കൊഴപ്പല്ല ത്തിരിക്കൊക്കെയി വര്ണേ ള്ളൂ അ മ ഞ്ഞൊരു മാസ- ക്കവും നമ്മള് വീട്ടിലെ പണി മൊത്തം കഴിഞ്ഞിട്ടില്ല അപ്പൊ അത് മൊത്തം കഴിഞ്ഞിട്ട് കൊണ്ട് വരാന്ന് വെച്ചിട്ടാണ്
ആഹ് ആഹ് ആഹ് അ വിളിക്ക്യാറുണ്ടോ?
ആഹ അവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് വരാ പറ്റാത്തോണ്ടെ.
അതെ അതെ.
കുട്ട്യാളെന്തെയ്‌ണു? കറി ഇന്ന് മീങ്കറി വെച്ചു.
ആഹ് മീൻ കിട്ടിയായിരുന്നോ?
ഉം രാവിലെ തേ വന്നപ്പ മീങ്കറി വെച്ചു മീൻ വറുത്തു പിന്നെ ക്യാര ട്ടു ഉപ്പേരി ഉണ്ടാക്കി
ആഹ് ആ ആഹ് മക്കൾ ഒരാള് ട്യൂഷന് പോയടാ വരാൻ സമയം ആവുന്നേ ഉള്ളൂ ഒരാള് ഇവിടെന്റെട് തിരുപ്പുണ്ട് എളെ ആള്.
ആഹ് ആഹ്.
രണ്ടുപേരും മോക്കേ ഇന്ന് അഞ്ച് മണി തൊട്ട് ഏഴ് മണിവരാണ് വെക്കുന്ന രണ്ട് മണിക്കൂർ
ആഹ്
ഇന്നിപ്പ അഞ്ചരയായി പോയപ്പോ
ഓ അപ്പയിനനുസരിച്ച് വൈകൂല്ലേ
ആഹ് എന്നാലും ഏയ് മണിയാമ്പോ വിടുവായിരിക്കും. ഇനി ഇപ്പോ നാളെ സാറ്റർഡേ സൺഡേ അല്ലേ രാവിലെ ആയിരിക്കും ട്യൂഷൻ ആഹ് രാവിലെ ആയിരിക്കും
ആഹ് ആഹ് ഫീസ് ഒക്കെ എങ്ങനേയാ?
ഉം മുന്നൂറ്റി അമ്പതാടാ
ആ രണ്ട് മണിക്കൂറിന അല്ലേ അപ്പൊ കുഴപ്പമില്ല ഇവിടെക്കെ ഒരു മണിക്കൂറിന് ഇരുന്നൂറ്റമ്പത് മെടിക്കുണ്ട് ഒരു മണിക്കൂറിന്
ഓ അങ്ങനെ ആഹ് ആ
രണ്ട് മണിക്കൂറിന് അഞ്ഞൂറിന്റെ അടുത്ത് വരില്ലേ
ആഹ് അയ്ശര്യാ ശര്യാ
അപ്പോ ഇവിര് മുന്നൂറ്റി അമ്പതല്ലേ വേടിക്കണുള്ളു അപ്പോ കൊഴപ്പല്ല്യ
ഇനിയിപ്പോ ഒന്നാംക്ലാസ് ആകുമ്പോ ചിലപ്പോ കൂടും
ആഹ് എവിടെയാ വീട്ടുകളിലാണോ അതോ ട്യൂഷൻ സെന്ററ്കൾ ഉണ്ടാവുമല്ലോ അങ്ങനെ എവിടെങ്കിലാണോ വിടുന്നത്
അല്ലടാ വീട്ടിലാ നമ്മടെ തൊട്ട് പട്ക്കേലാ വിടുന്നേ എനിക്ക് ഈ എളയാളേം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഓടാൻ പറ്റത്തില്ല
ആഹ്
അന്നേരം പിന്നെ എനിക്ക് അടുത്ത് കുഞ്ഞിന ആയാലും ഒറ്റയ്ക്ക് എങ്ങോന്ന് പോണ എങ്കില് അടുത്ത് തന്നെല്ലേ നല്ലത്
ആഹ് അതേയതെ അപ്പോ വൈകുന്നേരത്തെങ്ങനെയാ? അഹ് വിളിക്കാൻ പൂവ്വോ അതോ അവരിവിടെ കൊണ്ടാക്കി തര്വോ
മോളെയാ
ആഹ്
ഞാൻ വിളിക്കാൻ പോകും അല്ലെങ്കി അവൾ ആ കൊച്ചിങ്ങോട്ട് കൊണ്ടുത്തരും
ആഹ് ഓക്കേ ഓക്കെ ഞാനും മുമ്പ് ട്യൂഷൻ എടുക്കുവായിരുന്നു. ഇപ്പ ഇല്ല്യാ കല്യാണം കഴിയണേത്തും മുമ്പ് അപ്പോ ഞാനും വൈകുന്നേ ഇതുപോലെ ഞാൻ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ എടുക്കും അഞ്ചര മണിക്ക് അവര് വന്ന് കഴിഞ്ഞാൽ എട്ട് എട്ടര വരൊക്കെ ചെലപ്പോ എടുക്കും കാരണം അവരുടെ നോട്ട്സ് ഒക്കെ എഴുതി എന്നിട്ട് അവരെ പഠിപ്പിച്ചിട്ടൊക്കേ ഞാൻ വിടുള്ളൂ വീട്ട പോയിട്ട് പിന്നെ എക്സ് എസ്ട്ര പടിക്കില്ലല്ലോ കുട്ടികളല്ല അപ്പ ഞാൻ ഇവിടെ ഇരുനന്നെ നോട്ടു എഴുതാനുള്ളതൊെ എുതിടെക്സ്റ്റ് ഒക്കെ വായി പ്പിച്ച് ഹോംവർക്ക ഒക്കെ ചെയ്യിപ്പിച്ച് പിന്നെ എക്സ്റ്ററ വർക്കു കൊടുത് കഴിട്ട എട്ടര കഴിഞ്ഞിട്ടെ വിടുള്ളൂ അപ്പൊ ഞാൻ കൊണ്ടാക്കി കൊടുക്കും ണം എല്ലാവരേം എക്ക അപ്പറും ഇപ്പറുള്ള വീടുകളാണ്. അപ്പോ റോട്ടിക്ക് കയറി ഒരാളുടെ വീട്ട്ക്ക് എത്തിച്ചിട്ട് ഞാൻ അവിടുന്ന് ഒരാളെ വിളിക്കും അപ്പ ചേച്ചി ഫ്രണ്ടിക്ക് എറങ്ങുമ്പ ആ ആളെ അങ്ങട് ആക്കി വിട്ടിട്ട് അപ്പറത്തെ ആളെ കൊറച്ച് അങ്ങടാക്കി വിടും അങ്ങനെ നാലാളീം നാല് വീട്ടിക്ക് ആക്കിട്ടേ ഞാൻ വീട്ടിക്കേറി വരുള്ളൂ. എന്റെ അമ്മ എപ്പോഴും ചീത്ത പറയും ആഹാ വീട്ട്ന്റെ അമ്മ എപ്പഴും ചീത്തറിയും ട്യൂഷൻ ടീച്ചർക്ക് വേറെ പണിയും തോരോം ഇല്ലാന്ന് പറയും പ്പ ഞാനിങ്ങനെ കുട്ട്യേളല്ലേ അപ്പൊ അവിടന്ന് അവിടം വരെ സംസാരിച്ച് പോകുമ്പോഴും അവരോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് പോകാലോ അപ്പ ഞാനങ്ങനെ പോ സംസാരിച്ചവരെ വീട്ടിലൊക്കെ കൊണ്ടാക്കി ചെലപ്പോ അവരുടെ വീട്ടി കേറി കൊറ ഇച്ചിരി സംസാരിച്ചിട്ടൊക്കേ തിരിച്ചു വരുള്ളൂ ഇപ്പ എന്റെ അമ്മ പറയും അഞ്ച് മണി ഇട്ടിട്ട് ഒമ്പത് മണി വരെ ട്യൂഷൻ ടീച്ചറെ നമ്മള് വീട്ടില് കാണില്ല ടീച്ചർ തിരക്കാണെന്ന് പറഞ്ഞ അമ്മ എപ്പോഴും കളിയാക്കും
ഇപ്പൊ ഇപ്പ എടുക്കുന്നില്ലേടാ
ഇല്ല ഇപ്പൊ ഇവിടെ എനിക്ക് കുട്ടികളെന്ന അത്ര പരിചയില്ല അവിടെന്ന് പറഞ്ഞാ ഞാൻ എന്റെ വീട്ടിലാകുമ്പോ എനിക്ക് എന്റെ വീട്ടിൽ ടെ അടുത്തുള്ള കുട്ട്യളെക്കെ എൻക്ക് നല്ല പരിചയണല്ലോ ചീത്ത പറഞ്ഞാലും. ദേഷ്യപ്പെട്ടാലും അവര അത് കാര്യക്കില്ല പഠിക്കാൻ വേണ്ടിയിട്ടാ അറിയുമ്പോ പക്ഷ ഇവിടെള്ള കുട്ടികളെ ന ഇപ്പം പരിചയി വരുന്നേള്ളൂ പിന്നെ അവർക്ക് ദേഷ്യപ്പെടുമ്പോ ചെൽപ്പവര്ടെ ക്യാരക്ടർ എങ്ങനെയന്ന് അറിയില്ലല്ലോ. ഇപ്പൊ ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് നാലു വർഷം കഴിഞ്ഞു
ഒഹോഹു ഒഹോഹോ.
പിന്നെ കുട്ടികൾക്ക് ആ ഒരു ഇത് ഉണ്ടാവില്ലല്ലോ ഇവിടെ അത്ര കുട്ടികളൊന്നുമില്ല കുറച്ച അങ്ങടാണ് വെ യാണെങ്കിലൊക്കെ പഠിപ്പിക്കാൻ ഓക്കെ ആണെങ്കിൽ വരൊക്കെ ചെയ്യും നമ്മള് വെർതെ റിസ്ക്ട്ക്കണ്ടാ വിചാരിച്ചിട്ടാ പിന്നെ നമുക്ക് എവിടെം പോവാം പറ്റില്ലല്ലോ. നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൊക്കെ ഒന്നും നടക്കില്ല ആഹ് അതാണ് വൈകുന്നേരം ന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ വേണംന്നുള്ള പിന്നെ നമ്മുടെ വീട്ടിലെ വർക്ക് കാര്യങ്ങളൊന്നും നടത്തില്ല. പോയിനെക്കായിട്ടലും നല്ലല്ലേ സമാധാനത്തോട് ഇരിക്കൻ ഒരു ടെൻഷൻ കൊടുക്കണ്ടല്ലോ അപ്പ അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യണില്ല ഉം മറ്റ വീട്ടിലാവുമ്പോ. ആ ഹ് വീട്ടിലാകുമ്പോ ഒന്നിനും എവിടെയും പോകൻ പറ്റില്ല ആ എവിടെയും പോയാലും ഞാനാ സമയം മ്പളേക്കും ഇവിടെത്താന്ന രീതിയിൽ നോക്കും പിന്നില്ലങ്കിൽ ഞാൻ വിളി ച്ച് പറുമ്പോ അന്നാട്ട് എല്ലാരും നേട്ട് എഴുതിട്ട് അവിടെ ഇരുന്നേ അപ്പോളേക്ക് ഞാൻ എത്താന്ന് പറഞ് വിളിക്ക എന്തെങ്കിലും കാരണല്ല എവിടെ പോയിട്ട്പ്പെട്ട ഞാൻ അവരുടെ അമ്മമാരെയക്കെ വിളിച്ചു പറഞ്ഞ ഇങ്ങനെ ലേറ്റ് ആകും വരാൻ അവിടെ വന്നട്ട് അവരോടൊക്ക നോട്ട് എഴുതിരിക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരേ വിളു പറയും വീട്ടില അമ്മേ വിളിച്ചു പറയും അമ്മ അവരോട് പറയും ചെയ് ച്ച് വരാ വൈകും ഇവിടിര്ന്ന് ക്കെ നോട്ടെയ്തിക്കോളും പർഞ്ഞ് അമ്മ അവിടിര്ക്കും. അവരതങ്ങനെ എഴുതിക്കോളും.
നമ്മുടെ നാടാകുമ്പ നമുക്ക് പരിചയുള്ള ആൾക്കാരും കുഞ്ഞുങ്ങളു ഒക്കെയ.
ആഹ് ഞാൻ ഒരു കുഞ്ഞുവാ ഒരു മോളുണ്ട് അവള് ഒട്ട് പഠിക്കില്ലന്ന് പറഞ്ഞാ അ ഓർമ്മ ന്ക്കില്ല കുട്ടിക്ക് അപ്പെ എത്ര പറഞ്ഞാലും. എന്താണ് നമ്മള് തല്ലി പഴുപ്പിക്കണ പോലെ ആക്കിയലും. ന്ന ഇന്ന് പഠിച്ചത് നാളേക്ക് മാറക്കുമ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് അ ഏഴാം ക്ലാസ് വരെ ഞാന് ട്യൂഷനെടുത്തത് പിന്നെ ഞാ നിർ പി പിന്നെ ഞാൻ ഞാ ഹോസ്റ്റലീക്ക് പോയി വർക്ക് ന്റെ കാര്യയ്ട്ട് ഹോസ്റ്റലി പോയപ്പോ. ബുദ്ധിമുട്ടായപ്പ ഞാ നിർത്തി. അത് കഴിഞ്ഞിട്ട് ആളെ എസ് എസ് എൽ സിക്ക് ഏഴ് പ്ലസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ചേച്ചി എനിക്ക് ക്ക്‌ എഴ് എ പ്ലസ് ണ്ട്ന്ന് എനിക്ക്യു ഒരേ സ് സങ്കടമാണോ സന്തോഷണോന്ന് അറിയില്ലേ ഒരേ ചിരിയായിരുന്നു. ഒന്നും പഠിക്കില്ല എന്ന് പറഞ് ഞാൻ കളിയാക്കിയിരുന്ന ഒരു മന്ദബുദ്ധി മന്ദബുദ്ധി എന്ന് ഞാൻ കളിയാക്കുന്ന ഒരാളായിരുന്നു ഏഴ് എ പ്ലസ്സ് ഉണ്ട് എന്നെ വിളിച്ച് പറഞപേ ഭയങ്കര സന്തോഷം ഞാ പർഞ്ഞോയി അങ്ങൻതനെ അഹ് മാശ് ശി ണ്ടായിരുന്നു അതി എടയിൽ അവൾടെ അഛം മര്ച്ചു. അപ്പോ അച്ഛൻ വയ്യാണ്ടായി കൊർച്ച് കാലം കടന്നപ്പഴൊക്കെ അച്ഛനോട് പറഞ്ഞിണ്ടായിരുന്നു ഞാ എങ്ങനെയും പഠിച്ചിട്ട് പാസ്സാവും ന്നൊക്കെ പർഞ്ഞിണ്ടന്നു ആ വാശിക്ക് പഠിച്ചാണ് ആള് ലാസ്റ്റ് കൊണ്ട്. ക്ഷെ അതിലെന്തയലും ഏഴേ പ്ലസ് പഠിച്ചതൊക്കെ വളരെ നല്ല കാര്യം.
ശര്യടാ ന്നാ പിന്നെ വിളിക്ക്യ.
ആഹ് ശരിന്നാ